ഹലോ
എന്തൊക്കെണ്ട് വിശേഷം
സുഖാണ് എന്താണ് അവിടത്തെ വിശേഷം
എന്താ സുഖാ അങ്ങനെ പോണ് കെടന്നീനോ
ഇല്ല ഇപ്പൊ കിടക്കായിരുന്നു ഞാനിപ്പ എണീച്ചു
ഉം ഉം ഉം ഉം
എന്താ വകീലേ ബ്രദറ് രണ്ട് അനിയന്മാര് മറ്റേ മൈസൂർ പോവാ അപ്പൊ അവര് പോയിട്ട് വന്ന അപ്പൊ എന്താ നോ
എന്തോ എടുക്കാൻ വേണ്ടി വന്ന്ക്കാണേ
ഓല് ടൂറോവാ
ആഹ് ആഹ് ഇവിടന്ന് ഇവിടെ എടപ്പാള് വരെ ബൈക്കിലെന്നെ അവിട്ന്ന് മറ്റേ കെ എസ് ആർ ടി സിയാ
ആഹ് ആഹ് ആഹ് ആഹ് അല്ല ഓല് രണ്ടാളെന്നെള്ളൂ ഓലെ ചങ്ങായിമാർ ആരെങ്കിലൊക്കെണ്ടോ
ഏഹ്
കൂട്ടുകാരാരെങ്കിലും ഉണ്ടോ ഓലെ ചോയ്ച്ച
ആഹ് കൂട്ടാരുണ്ട്
ഉം
ന്താ അവിടുത്തെ ചോറ്ന്നലൊക്കെ കഴിഞ്ഞാ?
ആഹ് ചോർന്ന് ഒര് തക്കെ കടന്നു
എല്ലാരും കെടന്നാ
ആഹ് കെടന്നു കെടന്നു കുട്ടിയോളൊക്കെ കെടന്നു അടീല് ഇമ്മീണ്ട്.
ഇന്നെന്താ സ്പെഷ്യലൊക്കെ
സ്പെഷ്യലൊന്നൂല്ല സാധാചോറും മീൻ കറീം തന്നെള്ളൂ അവിടെന്തേനി സ്പെഷ്യല്
ഏഹ്
അവിടെന്തേലും സ്പെഷ്യല് വെച്ചോ കേക്കണില്ലേ അവിടെന്താ സ്പെഷ്യല് ചോയിക്ക
ഇവിടെന്ന് സ്പെഷ്യല് പ്രത്യേകിച്ചിട്ടൊന്നുല്ല ചോറ് മീൻകറി മീൻ പൊരിച്ചത് പിന്നെന്താ ഉപ്പേരി പപ്പടം അച്ചാറ് ഇതൊക്കെ തന്നെ ആഹ് പപ്പടം ഇന്നൂണ്ടായി പപ്പടം എന്നും പറ്റു തിന്നാൻ പറ്റൂലല്ലോ അപ്പോൾ എന്നും വേടിക്കൂല എടക്കെടക്ക് വേടിക്കുള്ളൂ.
അത് പുണ്ണല്ലേ പപ്പടം
ആഹ് പപ്പടം പുണ്ണാ അപ്പൊ എപ്പഴും തിന്നാൻ പറ്റൂല്ലേ
ഉം അച്ചാറിങ്ങള് ഒണ്ടാക്കണെ
ആഹ് ഞങ്ങൾ കൈപ്പക്കച്ചാറ് ഇണ്ടാക്കും.
അതെങ്ങനെ നിങ്ങള് ഉണ്ടാക്കല് ഇമ്മ ഉണ്ടാക്കാറാ
ഉമ്മ ഇണ്ടാക്കും ഞാനും ഉണ്ടാക്കും ങ്ങള്ണ്ടാക്കില്ലേ കൈപ്പക്കേറ്റ്.
ഇല്ലയ് അത് കൈച്ചും തിന്നണതന്നെ കൈപ്പാണ്.
അത് കൈപ്പാണ് ഇത് ഇണ്ടാക്ക്ന്ന് വച്ചാ നമ്മളിപ്പോ കൈപ്പക്ക അരിഞ്ഞ് പക്ഷെ പുളി പീയണംട്ടോ.
അ ആഹ് അതെങ്ങനെ ഇണ്ടാക്കല് ഒന്ന് പറയോ
ആഹ് അത് നമ്മള് കൈപ്പക്ക ചെറുതാക്കി അരിഞ്ഞ് അരിയാ.
ഉം
അരിഞ്ഞിട്ട് പാത്രത്തിക്കിടാ അതിക്ക് മൊളകും പൊടിയും ഉപ്പ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളില്ലേ പേസ്റ്റ്. ത്തി അതിട്ട് കൊടുക്കാ പിന്നെ പുളി പീഞ്ഞ് കൊടുക്കാ. പ്പ അയിന്റെ പാകത്തിന് വെള്ളം പുളി പീയ്യ. അങ്ങനെ നമ്മളെന്തെയ്യ ഏഹ് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്ക.
ആ വെള്ളത്ത് കടന്ന് തെളക്കണം.
ആഹ് വെള്ളത്തി കിടന്ന് ഇങ്ങനെ തിളച്ച് എന്താ പറയ ഒരു വെള്ളൊക്കെ ഒരു വറ്റി. ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്ത രീതില് ആക്കുക എന്നിട്ട് നമ്മള് ഓഫ് ചെയ്യ എന്നിട്ട് നമ്മള് കടുക് ഉലുവ ഇണ്ടെങ്കിൽ ഉലുവ. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് തൂമിച്ചിട്ട് അതിക്ക് ഒഴിച്ചൊടുക്ക നല്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തോക്.
കടുവും ഉലുവേം പൊടിക്കണോ?
ഇല്ല ഇല്ല പൊടിക്കാണ്ടിടാം.
ആഹ് ആഹ് ആഹ്
അങ്ങനെ. ഇതിട്ട് പൊട്ടിച്ചാ മതി.
ആഹ് ഇണ്ടാക്കി.
പുതിയ ഓരോന്ന് പറയുമ്പോളാണല്ലേ നമ്മൾ ഇണ്ടാക്കാൻ ശ്രമിക്ക.
അതെ ഇങ്ങനെയൊക്കെ ഓരോരോ അറിയുമ്പോളേ ഞമ്മൾ ഇണ്ടാക്കി വെക്ക.
ഉം ഉം ഉം
പലതും പലേ പല നാട്ടിലും പലേ മോഡലാണല്ലോ.
അത്ണ്ട്.
ആഹ് അവ കേൾക്കുമ്പോ ഞമ്മക്ക് ഒരു അത്ഭുതമാ അപ്പ ഞമ്മക്കൊന്ന് ചെയ്തോക്ക എങ്ങനെ ടേസ്റ്റ് അറിയാലോ?
ആഹ് അത് അങ്ങനെ തന്നെ ഞാൻ ഇണ്ടാക്കിയെ വെളുത്തുള്ളിച്ചാറേ ഇണ്ടാക്കിയിട്ടുള്ളു.
അതെ.
ഉം ഉം
പിന്നെ ഞങ്ങൾ മാങ്ങ ഉമ്മക്കായ മിക്സ് ചെയ്തിട്ട്ണ്ടാക്കും പിന്നെ മാങ്ങ മാത്രമായിട്ട്ണ്ടാ ഓമ്മക്കായ മീൻസ് പപ്പായ.
ആഹ് ആഹ് ആഹ് പല ഭാഷേണ് പാലോടുത്തുലെ.
ആഹ് അവിടെ എന്താ പറയാ?
കറ്മ്മൂസ റിം
അ ആഹ് അതാ പലേ നാട്ടില് പലതാണെ.
ഉം ഉം ഉം അതുകൊണ്ട് ഓരോ ഓരോ ഭാഷ ഭാഷ കേൾക്കാൻ.
ഭാഷ കേക്കുമ്പം നമുക്കും നല്ല രസാ. സംസാരങ്ങളും ആയാലും ഓരോ ഇതും കേക്കാനെയ്.
ഉം ഉം ഉം ഇങ്ങള് കൂട്ട് കുടുബാ ഓ ണ്ടെ
അതെ എത്രള?
മൂന്നാളാ.
അതെ പഠിക്ക.
ആഹ് ചെറിയ കുട്ടിയാള ഒന്നിന് വലുതിന് ആറാം ക്ലാസ്സിലാണ് റ്റെ നാലില് ഒന്ന് മൂന്നില്.
ഭർത്താവ്വിടെ നാട്ടിണ്ടാ?
ഇല്ലല്ല പൊറത്ത് ഓട്ടോർഷ ഓട്ടാൻ പോയത.
അതെ എങ്ങനെ വരാറ്?
ആഴ്ച്ചേലോ പത്തിസം കുടുമ്പോളൊക്കെ വരും.
വരും ലെ.
ഉം ഉം
വേറെ ആര ഉമ്മ ഉപ്പൊന്നുല്ല.
ആഹ് ണ്ടയ് ഉമ്മണ്ടവിടെ കടക്ക്ണ്.
ഏഹ് കാലത്ത് എത്ര മണി നേരത്തെ എണീക്കുവോ?
ആഹ് നേരത്തെ ഒരു അഞ്ചര.
ആ പിന്നെ സ്കൂളും ഇണ്ടല്ലോ
സ്കൂൾണ്ട് പിന്നെ ഈ മയ കാരണംപ്പ ഒന്നാമത്
ആഹ് മഴ കാരണം പിന്നെ എങ്ങനെ നേരത്തെ എണീക്കാൻ നമുക്ക് തോന്നൂല
ഉം ഇല്ലേ ആ നേരത്തെൊരു മഴയാ
മഴയ അതെ ഇപ്പൊ രണ്ടു ദിവസായിട്ട് ഒരു കൊറവ് കാണാണ്ട് ഇപ്പോ കുറച്ച് മഴ പെയ്തിട്ട് പോയി
ഉംഹ് ഉംഹ് ഉംഹ് അഹ് ര് മഹ് രിബിന്റെ നേരത്തല്ലേ
അല്ല തിപ്പൊരു ആഹ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഇണ്ടാവൊള്ളൂ
ഏഹ് ന്നാ ബടെ പെയ്തിട്ടില്ല.
അതെല്ലേ
എന്നും ഓരോ ഏരിയേക്ക് ഓരോ നേരത്താ. ഉച്ചക്ക് ശേഷം പെയ്തിട്ടില്ല.
ഇല്ല ഇവിടെ രാവിലെ മുതല് നല്ല വെയിലേയിരുന്നു പെട്ടെന്ന് ഭയങ്കര മഴയും വെയിലും രണ്ടും കൂടിയിട്ട് വന്ന്.
ഉം ഉം ഉം പല ഭാഗത്തും പല പേജല്ലേ
ആഹ് ഡ്രസ്സൊക്കെ പൊറത്ത് കിട്ടുകരുന്നേ
അതോണ്ട്ങ്ങൾതൊണങ്ങിണ്ടാവും കൊർച്ച്
ആഹ് ഒണങ്ങിയ സമാധാനം ഇനി അത് മടക്കി ഇടുത്ത്ക്കാനുള്ള പാടുണ്ടല്ലോ ഒണക്കാൻ നമ്മള് എങ്ങനെലും കൊണക്ക മടക്കിയെടുത്തെക്കലൊക്കെ പറ്റൊ
ഇന്ക് ഒണക്കലാണ് പറ്റാത്തത് ഒന്ന് അങ്ങോട്ട് ഇടുമ്പോത്തിന് മായേണ്ട് പൊളിഞാടും
മഴക്കാലയാ പറ്റൂല ട്ടാ മഴക്കാലയാ എന്തായാലും വെയിലന്നെ വേണം അല്ലാണ്ടെ ഡ്രസ്സ് ഇടാനും വെയ്ക്കൂല്ല തിരുമ്പേന്ന് കാരിയേ ഇണ്ടാവൂല
ഉം
ഒരു മണ ഇണ്ടായിട്ടേ
ആഹ് താൻല്ലത് മണക്കും ഒണങ്ങിന്നും തോന്നൂലമ്മക്ക് പിന്നെടു തണുപ്പുണ്ടാവും ഇട്ത്തെക്കാനും തോന്നൂല പിന്നെ അയ്ലുമ്മേൽ ഇങ്ങനെ കെട്ടി കെടക്കും ചെയ്യും
അതെ. അടുത്തൊക്കെങ്ങനെ വീടേള്ണ്ടോ?
ആഹ് ഇണ്ടെയ്.
അതെ. ഫാമിലിയാ?
ഏഹ്
ഫേമിലിയാണോ ചോയ്ക്ക്യ
ഫാമിലി കൂട്ടൂടുമ്പോക്കെന്നെണ് ഒക്കെ ഓരോര്ത്തര് പൊറത്ത് പോവും ഓരോ വേറെ പെരെട്ത്ത് പോയ്ക്ക്‌ണൊ
അതെ.
ഉം ഉം എല്ലാരും എല്ലാർക്കും വേ വേറെ പേരണ്ട് നാത്തൂന്മാർക്കായാലും
ആ ആ വീട്ട് പോവാറില്ലേ
വീട്ടില് ഒന്ന് ശനി ഞായറുപ്പം ഇന്നാള് പോയി വന്ന് അന്ന് ഒഴിവുണ്ടാരുന്നല്ലേ മുഹ ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഒര് ഒഴിവ് ഇണ്ടായിരുന്നല്ലോ
ആഹ് അപ്പൊ പോയി വന്നുണ്ടാവും
ആ അപ്പൊന്നു പോയി വന്നു
ഇപ്പൊ ഇപ്പത്തെ ശനിയും ഞായറും പോയില്ല
ഇല്ലേ അങ്ങനെ ഒര് ശനിയും ഞായറും ഒന്നും പോവില്ല മദ്രസ് ഇണ്ടാവൂലേ
ആഹ് മദ്രസണ്ടാവും എവിടെ ദൂരേയാണോ വീട്
അല്ലേ ഒക്കെ അടുത്ത് തന്നെയാണ്
അതെ
ക്ഷെ പോവാൻ കൂടുലാത്ര മദ്രസ ഇണ്ടായോണ്ടേ
ആഹ് മദ്രസ് ഇണ്ടായോണ്ട് പിന്നെ പറ്റില്ല പിന്നെ മദ്രസ ഉള്ള ദിവസം സ്കൂൾ ഉണ്ടാവു സ്കൂളില്ലാത്ത ദീസം മദ്രസ് ഇണ്ടാവും
ആ ഹ് അത് തന്നെയാണ്
അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം
ഇവിടെ രാത്രിണ്ട് മദ്രസ് രാവിലെ കയ്യയാണെങ്കി പിന്നെ തെരക്കടില്ലേ
അതെ നിന്നെന്താ കടി ഉണ്ടാക്കി
രാവിലെ വൈകുന്നേരം
രാവിലെ
രാവിലെ ഞങ്ങള് ദോശേന്
അതെ വൈകുന്നേരം ഇങ്ങനെ കടന്ന് പേടിക്ക ഇണ്ടാക്ക
കടേന്ന് വേടിക്കലല്ലേ പിന്നെ ചെലപ്പൊക്കെ അമൃതപുട്ടോ അമൃതം വർക്കെ അങ്ങനെ എന്തെങ്കലൊക്കെ ഇണ്ടാക്കും
അമൃതം കിട്ടാറുണ്ടാ?
ആഹ് കിട്ടാറുണ്ട് നാത്തൂമാരെ മക്കള് ചെറുതായോണ്ടേ
ആഹ് അപ്പൊ അവ കിട്ടുണ്ടാവും
ആഹ് അവിടെ കിട്ടുമ്പോ ങ്ങട്ട് കൊണ്ടരും
ആഹ്
കുട്ടിൾക്ക് അത് പച്ചക്കൊക്കെ തന്ന്ണ ഭയങ്കര ഇഷ്ട
ആഹ് അതെ അത് നല്ല രസമാണ് പച്ചക്ക തിന്നൻ രസമാണ് പിന്നെ ഓരോന്ന് ഇണ്ടാക്കി തിന്നനും രസമാണ്
ഇപ്പം അയിനോട് എല്ലാം ഉണ്ടാക്കും ഇല്ല ഞാൻ കേക്ക് ഉണ്ടാക്കി നോക്കീനി അമ്യതം കൊണ്ട്
ന്നിട്ട് എങ്ങനെണ്ട്
കൊഴപ്പല്ല നല്ല സോഫ്റ്റാണ്
അതെ ആഹ് അതെച്ചുപ് പലതരണ്ടാക്കും ഞങ്ങള് ഞങ്ങള് ഉണ്ട ണ്ടാക്ക തേങ്ങ ശർക്കര അത്ക്കെട്ടിട്ടുണ്ടല്ലോ ആഹ്
അപ്പോൾ അത് അമൃതം എന്തെലും വേവി ച്ച് എന്തെലും ചെയ്യോ ഇല്ലല്ലോ
ഇല്ല അമൃതം വേവിക്കൂല എഹ് നമ്മളിപ്പോ എന്താ പറയാ അരി വേണെങ്കി അരി വറ്ത്തിറ്റില്ലേ പൊടിച്ചിട്ട് അതി ഇടും അപ്പൊറുച്ചുടെ ടേസ്റ്റാ
ഉം ഉം ആ അമൃത തേങ്ങേ ചെരണ്ടി ഒന്നായിട്ട് അങ്ങനെയൊട കൊയച്ചിട്ട് പിന്നെ മറ്റേ അരി
അഹ് ആയിറ്റിയെ നനക്കൂട്ട ഒരിത്തിരി നനവ്ണ്ടാവണം അല്ലെങ്കി നമക്ക് ഉണ്ട പിടിക്കാൻ പറ്റില്ല
ആഹ്ങ്ങന്ണ്ടാവ പുട്ടും പൊടിക്കൊക്കെല്ലര്
ആഹ് നനവ് വേണല്ലോ
ഉം ഉം ഉം അത ഞൻ ചോയ്ക്കാ കാർണം ഏഹ്
പുട്ടക്കെ പൊട്ടുപൊടിറ്റാണ് ണ്ടാക്കല്ക്കെ
ആഹ് അതേമാ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നനക്കൂല നമ്മള്
ആഹ്
വള്ളയറാനും പാടില്ല ചെറിയൊരു നനവിലിങ്ങനെ നിക്കണം
അതെ
ഉം അസൂപ്പ നന്നോ
അരിപ്പൊടിച്ച് പുട്ട്ണ്ടാക്കാറുണ്ടോ
ഇല്ലങ്ങള് കടെന്ന് വാങ്ങല
പുട്ട് പൊടി മെടിക്ക
ആഹ് ആഹ്
അതെല്ലേ ഞങ്ങള് പുട്ടുപൊടി വീട്ടിലർക്കു ഇഷ്ടല്ലേ
ഏഹ്
അപ്പോ ഞങ്ങൾ അരിപ്പൊടിറ്റണ്ടാക്ക
അപ്പൊ പുട്ടിഷ്ട്ല്ല ഇഷ്ടല്ലാത്തൊരു തിന്വൊ
പുട് പുട്ടുപൊടി ഇറ്റിണ്ടാക്കണ ഇഷ്ടല്ല
അരിപ്പൊടി കൊണ്ട്ണ്ടാക്കല്ലേ ആഹ് അപ്പോ അരിപ്പൊടി നല്ലോം പൊടിഞ്ണ്ടാവ്ല്ലെ
ആഹ് പൊടിം പിന്നെ ഞമ്മൾ നനക്യേം വേണം നല്ലോണം
ഉം ഉം നന്നാവെയ്ക്കാരല്ലേ
ആഹ് കൊഴപ്പില്ലട്ടാ പിന്നെച്ചേല്ലേ ചെ ട്ടെ
ഐക്ക് വറ്റ് കൂട്വൊ
ഇല്ല്യ ഞങ്ങള് കൂട്ടിട്ടില്ല ചെലരൊക്ക കൂട്ടൂന്ന് കേക്കാ
ആഹ് ഞങ്ങള് പണ്ട്വിട അങ്ങനെ ഇണ്ടാക്കീന് പൊടില് ആഹ് വ ആഹ് നന്നാവലുണ്ട് പുട്ടുമ്പോ ഞാൻ വന്നതില കല്യാണം കഴിഞ്ഞ് വന്നതിലക്കെ
അതെ
പത്തിരിപൊടീക്ക് വറ്റ്പാർന്നക്കാണ്ട് കൊയക്കല്
അതെല്ലേ ഇതതൊന്നുല്യ
ഉം ഉം
അങ്ങനെണ്ടാക്കൂ ഞമ്മള് ഉപ്പൊക്കെട്ടിട്ട് വെള്ളത്തില്